ആഹ് കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പം കേൾക്ക്ന്നണ്ട്
ആഹ് എന്തൊക്കെയ്ണ്ട് വർത്താനൊക്കെ
സു ഖാണ് അങ്ങനെ പോകുന്നു മയൊന്നുല്ല്യാ ആടൊക്കെ മയണ്ടോ?
ഇല്ലേ! ഇപ്പവിടെ മഴൊന്നുല്ല ഇപ്പൊ നല്ലെ വെയില് നല്ല ആകാശൊക്കെ നല്ലെ തെളിഞ്ഞ്ക്കാണ് ഇപ്പൊ
അയ്ശെരി ആഹ്
ഇപ്പൊ മഴ പറ്റ പോയ മാതിരി തോന്നാ ആകാശ
ആ ഇന്നലെണ്ടായിരുന്നോ?
ആ ഇന്നലൊക്കെ നല്ല മഴയിണ്ടായിരുന്നു ഇന്നലെ ഇങ്ങാ മഴ എടക്ക് വരാ വെയിലറക്കാ പിന്നെ മഴ പെയ്യാ അങ്ങനെ തുണികളൊന്നും പുറത്തിടാനോ ഒന്നിനും കഴിയിണില്ലേണീ ഇന്നലെ ഒന്നും
ആ വെയിലുണ്ടായാല് തുണികള് അലക്കിയതൊക്കെ
ഒണങ്ങാനും ഒക്കെ സാഹചര്യം അങ്ങനെ ഇതുണ്ടാവുള്ളൂ
അതെ അതതെങ്ങനെ ആ നല്ലൊരു സ്മെല്ലൊക്കായിരിക്കും
ആഹ് ഇല്ലെങ്കിൽ ഒരുഷാറുണ്ടാവൂല ഒന്നും ഉണങ്ങൂല്ല മക്കളതായാലും മക്കളതൊക്കെ ഒരുപാട്ണ്ടാവുമ്പോളേ
മക്കക്ക് പൊറത്തക്കെറങ്ങാനോ ഒന്നും കയ്യൂല മറ്റെ അവർ വിജാരിച്ചാരിങ്ങനെ ഇനിപ്പ ആയീലെ സ്കൂള് തൊർക്കാറായി അസുഖങ്ങളും എല്ലാം ഒരുമിച്ചായിരിക്കും
ആഹ് ഇനിയിപ്പോ ഈ മയേം കാര്യങ്ങളൊക്കെ ആവുമ്പോ കൊതുകൾ ഇപ്പ ഇതാണെങ്കിലോ കൊതുകുകളും
ആഹ് കൊതുക് ശല്യം കൊതുക് ഈച്ചയൊക്കെ ഇങ്ങളവടെയെക്കെ ഈച്ച
ആവുമ്മേ ഈച്ച പെരുകിക്ക്ണ് ഈച്ച ഒന്നും കൊറ കൊറച്ചൊന്നുംല്ല ഞാൻ പറയാ ഈച്ചപ്പശം ഇന്തൊക്കെ വെച്ചിട്ടേ ഒന്നും ഒന്നും കഴിയണില്ല ഐമ്മലൊന്നിക്കണില്ലാറയാ എന്നും നല്ലോണണ്ട്
ആ മടി അതേപോലെത്തന്നെ ഞമ്മ ഈച്ചന്റെ അതൊക്കെ വെച്ച് അത് രണ്ട് മൂന്ന് നാല് അങ്ങട്ടാക്കി ഇന്നാലും അതേപോലെന്നെ
ആഹ് ഇന്ന് രാവിലെയൊക്കെ ഇതുപോലെ തുറന്ന് നോക്കുമ്പോ ഒരുപാടാണ് കൊറച്ചൊന്നുല്ല മുറ്റത്തും കൂടി ചെരലിലൊക്കെ ഇങ്ങനെ നിക്കാണ് ഈച്ചകള്
ആ ഈ മയെ
മഴങ്ങട് പെയ്യുമ്പോളാണ്
ഇബടെം അങ്ങനെത്തന്നെ ഞങ്ങളറയും എന്താ അത് അമ്മക്ക് ഒരുരിതാണല്ലോ
ആ ആഹ് അമ്മക്ക് അകത്ത് അമ്മക്ക് അങ്ങനെ കാണുമ്പോ ഒരു വൃത്തിയില്ലാത്ത പക്ഷെ അമ്മളെത്ര വൃത്തിയാക്കിയാലും ഈ ഈച്ചകള് പോണില്ലാ കൊറെ മരുന്ന് ഓരോ ഈ ഈച്ചല്ലാത്തതും യൂട്യൂബിലും എന്തീലൊക്കെ അടിച്ചക്കെ നോക്കും ഒക്കെ ഇല്ലാതെക്കാ ശല്യങ്ങളെ ആ മരുന്ന് അടിച്ചിട്ട് ഒന്നൊരു അഞ്ച്നിറ്റ് ഇരിക്കൂല പിന്നീട് അത് അങ്ങനെ അങ്ങിരിക്കും.
പശെല്ലലൊരു നല്ലൊരു ഉപകാരാല്ലേ
ആഹ് പശല്ലോണ്ട് അയിലണ്ടി ഒട്ടി പിടിച്ചാല് അയിലാടെ നിന്നോളും അയില് ഉഷാറായിട്ടടെനിന്നോളും
അതന്നെ പിന്നെ പാമ്പ് ശല്യൊക്കെ ഉണ്ടായീനോ?
ആഹ് പാമ്പുശല്യം നല്ലോ ഉണ്ടായിനി ഇപ്പെല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ കേട്ടണ്
ആഹ് പേടിയാ ഞങ്ങളെവിടെ അങ്ങനെത്തന്നെ ഒരു വീട്ടിലേ അതേപോലെ കേറാനിങ്ങനെ നിന്ന് പാമ്പ് ഇങ്ങനെ കേറ രണ്ട് സ്റ്റെപ്പ് കേറീണുപറഞ്ഞ് പിന്നെ മക്ക മക്കള് കണ്ടോണ്ട് കയിച്ചിലായിറേയ്
ആ ഞാൻ പറയാ ചെറിയ കുട്ടികളൊക്കെ ഇല്ലോടത്താണേ ഓല് ഈ ഓരോ കുട്ടീലും ഇതിലൊക്കെ കുട്ടികൾ കളിച്ച് കല്ലിടുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ ആവുമ്പോളാണ് അമ്മക്ക് പേടി. ആ പക്ഷെ അമ്മളെ കയ്യത്തുല്ല നമ്മള അടുക്കളീല് ഓരോ പണികളും ഫുഡുണ്ടാക്കുന്ന തിരക്കിലും ആവുമ്പോ അമ്മളമ്മളെ മക്കളെ മുറ്റത്ത് കളിക്കല്ലേ ആ എവടക്കും പോണില്ലല്ലോ എന്ന് വിചാരിച്ച് ഇത്ര കളിച്ചോട്ടെ വിചാരിച്ചും ആശ്വാസായിരിക്കും പക്ഷെ ഇത് സാഹചര്യം ഇപ്പ ഇത് ഇങ്ങനെ പാമ്പുകളെ ശല്യന്നും കാരണം നമ്മക്ക് അങ്ങനെ ആലോയിച്ചാലും പേടിയാണ്
അതേപോലെ ഞാന് ഇതുപോലെ ഒരീസം ചെകരി നമ്മളെ തേങ്ങ പൊളിച്ച ചെകരി ഇങ്ങനെ കൂട്ടാക്കി വെക്കൊല്ലോ അത് കൂട്ടാക്കി വെച്ച് ഞാൻ ഒരീസം വെയില് ഇതാക്കിയപ്പം പിന്നെ അതൊക്കെ കയ്യോടെ എന്നെ പറഞ്ഞാലും മതി കൈ ശ്രദ്ധന്ന് ശ്രദ്ധ വേണം ഒര് വടിയോണ്ട് അങ്ങട്ടും ഇങ്ങട്ടും ഒന്നാക്കീട്ടൊന്നുല്ല ഇന്റെ കയ്യോണ്ടന്നെ ഞാൻ ഫുള്ള് ഇട്ത്ത്ട്ടു ലാസ്റ്റ് ക്കത്തിയപ്പൊ ഞാന് ഇന്റെ മോള്ണ്ട് ചെറിയ മോളുണ്ട് ഒപ്പം ഇപ്പ നാല് വയസ്സ് മൂന്ന് വയസ്സായിട്ടൊള്ളു അവളിന്റെ കൂടെ ഇണ്ടായിരുന്നു അപ്പം അവള് ഒര് സാധനംങ്ങനെ ആക്ക്ണ കാണട്ട പെട്ടെന്ന്ന്റെ കണ്ണിലിങ്ങട്ട് കണ്ട് അപ്പ രണ്ട് സാധനങ്ങള്ണ്ട് അങ്ങട്ടും ഇങ്ങട്ടും അപ്പ നല്ല വള്ളിക്കെട്ട്ണ്ടല്ലോ ആ വള്ളികെ വള്ളി ആ നല്ല വെഷ രു പാമ്പാണല്ലോ ആ പാമ്പ് പിന്നെ ഒന്ന് ചെഗൺ ന്റെ അടീല് ഒന്നും കൂടി നോക്കട്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഒന്നുംകൂടിം
മ്മേ ഐറ്റങ്ങള് ഈ തണുപ്പ്ല്ല കാല പിന്നെ ഇതുവരെ പെരും ചൂട്കാലല്ലായിുന്നൊ ആ ചു ആഹ് ആ ചൂടുകാലത്തചു
ആഹ് ഇപ്പ ചെകിരിന്റെ അടീല് ഭയങ്കര തണ്പ്പാണ് അപ്പ അവിടെങ്ങനെ നിന്നാ നല്ല സുഖാണല്ലോ
ആഹ് ആഹ് ഓലല്ലാ സുഖത്തില് വന്ന് കെടക്കാണ് സംഭവെയ്
അതാണ് അപ്പൊ എല്ലാത്തിന് ആലോയിച്ചാ ഒരു ശ്രദ്ധവേണം സങ്കടന്നല്ല ആലോയിച്ചാ ഭയങ്കര ഒര്
പേടിയാണ് ഞമ്മള് ഞമ്മളെ മക്കളെ മ്മളെ മുറ്റം- മുറ്റത്ത്കൂടെയല്ലേ അമ്മള് വിട്ണത് ഈ ചകിരിം കാര്യങ്ങളും ഒക്കെ ഇണ്ടാവും ഞ മ്മള് ചെടികളും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഇന്റെ മുറ്റത്തൊക്കെപ്രത്യേകിച്ചും മുന്നിലൊക്കെ എല്ലാരും പറയും പാമ്പ് ശല്യല്ല്യോ ഇജ്ജന്റെ ചെടി ശ്രദ്ധിച്ചോണ്ടിട്ടൊ ആ കുട്ടിയാള് പോയി ഇതാക്കുട്ടോ ഇമ്മിം ഓലൊ
ആഹ് ചെടി ഭയങ്കരായിട്ട് ഇണ്ടാവും. ഇഷ്ടായിരിക്കുലേ ഇങ്ങക്ക്
ആഹ് ഇൻക്ക് ഭയങ്കര ഇഷ്ടാ. ചെടി ഒള്ളൂ ഇന്റെ വീട്ടില് ആര് വന്നാലും അതാ പറയാ പക്ഷെ പക്ഷേ ഇത് സംഭവം എവിടെ നമ്മള് ഒളിഞ്ഞിരിക്ക്ണ്ന്ന് അമ്മൾക്ക് കാണാൻ കയൂലേ അതാണ് ഇല്ല പേടി
അതാ പേടി എന്തേലുപ്പ സംഭവിച്ചാ നമ്മളെ പറയും ചെയ്യും
അതാണേ ആ ഓളെച്ചെടിയോണ്ടും ഓളെതോണ്ടു ആണ് നോക്കാ. ശ്രദ്ധല്ലാട്ടാണ് വന്നത് ന്ന്ല്ല പറയും
എ വാർ പുരയില് പിന്നെ വാർത്തേൽന്നല്ല ഒര് മ്മിന്റെ മക്ക രണ്ട് മക്കള് അവിടെ കട്ന്ന് ഓലമ്മ എട്ത്ത് വെച്ച ചെടികള് ഇണ്ടായിരുന്ന് അതിമ്മലൂടെക്കെ പറ്റി പുട്ച്ച് കേറിയതായിരിക്കും പാമ്പ് രണ്ടാൾക്കാര് രണ്ട് കുട്ടിയള് മര് മരണപ്പെട്ടിലെ
ആഹ് ഞാൻ പറയാ ഒക്കെ ആലോയിച്ചാലും പേടിയാണ് ഇപ്പ ചെടി ഒക്കെ പേടിയെന്നേണ്. ഞമ്മക്ക് ഞ മ്മളെ ഇഷ്ടം കൊണ്ട് ഇണ്ടാക്കാണ്
മയ പെയ്തോണ്ട് കൊറേയൊക്കെ തണുപ്പും ഇതൊക്കെയൊന്ന് കൊറേ അതിലിം ഇതിലിം ഒക്കെ പോയിക്കോളും പാമ്പുകൾ
ഇപ്പ മഴയ്തുന്നോണ്ട് പിന്നെ അതക്കൊരു സമാധാനണ്ട് വി വി ചാരിക്കട്ടൊ പക്ഷെ ഷെ ഇന്നാലും ഇണ്ടാവും ഇവല് എവിടേങ്കിലൊക്കെ തണുപ്പിലായലും
ഇപ്പോ ഇതിന്റെ പ്രളയം ഇതൊന്നും വരാതെക്കട്ടെ പ്രകൃതിക് ദോഷം വര്ണൊന്നും
ഇത് വരേ ഇല്ല വെയില് ചെലേപ്പം ഇതിനായിരിക്കുന്നും പറീണ്ട് എന്തെക്കെ സാഹചര്യ വര്ന്ന് ഒന്നും പറയാ
കഴിഞ്ഞ പ്രാവ്ശ്യം അയിന് മുന്നത്തെ പ്രാവ്ശ്യം ഒക്കെ അങ്ങനെല്ലായിരുന്നൊ
ആഹ് എന്തെക്കെ ഏതെക്കേ വരാന്ന് അമ്മക്ക് പറയാൻ കഴിയിണില്ലപ്പത്തെ സാഹചര്യം
അതന്നെ ഉരുൾപൊട്ടെ ഉരുൾപൊ ട്ടലൊക്കെ അങ്ങനെ പേടിയാണ് യാലും വയനാട് അതന്നെ ആലോചാം വയ്യ ഒര് രാത്രി കൊണ്ടാണ് ഒരു ലോകം ഫുള്ളാകെ പോയത് പ്രദേശം ഫുള്ളാകെ
ഒന്നായിട്ട് പോയിണല്ലോ അത്
മനുഷ്യർക്കൊരു പാടാണ് ഇതൊക്കെ
അതന്നെണ് മനുഷ്യർക്ക് അന്നാലറ്റെ പഠിക്ക്ണ് ഇണ്ടോ ആരെങ്കിലും ആര് ആ മൂന്നാം ദിവസം അത് ഇത് മറന്നു ഇത് സംഭവം ആൾക്കാര് മറക്കാണ്
ആഹ് അതന്നെ പാട നികത്തി പിന്നെ വീടുണ്ടാക്ക അതേപോലെ തന്നെ മരം മുറി ചുവെട്ടുമാറ്റൊ ഒക്കെ അത് അവർക്ക്
ചിന്ത ക്ക്
അതുകൊണ്ടാണ് ഭൂമിങ്ങെ നശിപ്പിക്കുകയാണ് അപ്പം തിരിച്ചും ങ്ങട്ടും പൂ പെട്ടെന്ന് അങ്ങനെ ആയി പോവാണ്ത് പെട്ടെന്നൊന്നല്ല അങ്ങനെ നമ്മള് ആ നമ്മള് പാടം ഒരു പാടത്തിന് വേണ്ടിയിട്ടാണ് പാഠം പഠിക്കാൻ മനസ്സിലാകുന്ന ന്നാലും മനുഷ്യർക്ക് അതൊന്നും ഒരു ഓർമ്മയൊന്നും ഇല്ല
മനുഷ്യരരാ പോയി ചിന്തിക്കണം ആർക്കപ്പ ഈ പ്രളയക്കപ്പ ആരെയും ചിന്തിക്കണം ആ മനുഷ്യന്മാര പോയോൽക്ക് പോയി അത്രേന്നേ ഉള്ളൂ
പോയോക്ക് പോയി ആരുല്ലാതെയായി അങ്ങനെ
അങ്ങനെ ഒറ്റപ്പെടുന്നല്ലാതെ അല്ലാതെ മനുഷ്യർക്ക് അങ്ങനത്തെ ഇതന്നെ ഉണ്ടാവൂല അതന്നെ അത് വിചാരിച്ചിക്കാണ്ട് ആരൂട്ടെ പഠിച്ചൂല്ല പാഠം
പഠിക്കൂല അതന്നെ ഇനി വരുന്നാണ്ട് പഠിക്കാൻ പോകില്ല അവർക്ക് അത്രയക്കഇത് ഉള്ളു എല്ലാർക്കും ഉ
ആരും പഠിക്കുന്നുല്ല എത്ര എങ്ങനെ ആയാലും എന്ത് ചെയ്താലും ആരും പഠിക്കില്ല
ആഹ് ഏതായാലും ഇങ്ങനെ ഒക്കെ ഒരു കാലം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്രളയായിട്ട് കൊറോണ ആയിട്ട് അതിന് മുന്നേ നിപ്പ വൈറസ് ഞാൻ പറയപ്പഞ് ആഹ് മക്കൾക്ക് സ്കൂള് തുറക്കാറായി ഇനിപ്പോ അസുഖം കാര്യങ്ങളും ഓരോരോ
ഓരോ അസുഖങ്ങളും കാര്യങ്ങളുംക്കെരം ഇഞ്
ആഹ് അതാണ് സ്കൂൾ തുറക്കണ കണക്കാ ജൂണല്ലേ ജൂൺ മാസം പിന്നെ മഴന്റെ ഒരു ഇതാണല്ലോ ഒക്കെ ഒരു ഒപ്പയാണ് അ ചെറിയ മക്കള സ്കൂളക്ക് പോകുമ്പോഴും എന്തൊക്കെ അസുഖം കാര്യങ്ങളും ഒക്കെ ജലദോഷം അതിന്റെയക്കെ ഒരു കാലനി വരുന്നേ ഇപ്പൊ കൊറച്ചൊരു ആഹനിപ്പ അയിന്റെ ഒരു കാലം അനെ മക്കൾക്ക് സ്കൂൾ തുറക്ക ക്കറായ ബുക്കൊക്കെ വാ പുസ്തകങ്ങളും സാധനൊക്കെ വാങ്ങിച്ചോ
ആഹ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഏകദേശംക്കൊണ് വാങ്ങിച്ചു ന്താ ങ്ങൾതൊക്കെ എവിടെ മക്കൾ ഇങ്ങട്ട് നാ പെരുന്നാളും ആയില്ലേ അപ്പൊ ഡ്രസ്സൊക്കെ എടുത്തോ
ഇല്ല ഡ്രസ്സ് എടുത്തിട്ടില്ല
ഉം ഒക്കെ അടുത്തെത്തിയല്ലോ ഇനി പ
ഉം ആട്ത്തത്തി അതന്നെ നമുക്ക് ചെറിയരന്നാക്ക് നഞമ്മക്കൊരു അതൊക്കെ ഒരു ഇതാണ് ഈ ഇപ്പൊ അവ തരയിൽന്ന് ഒരു മാസം മുന്നേ ഒക്കെ വാങ്ങിച്ചു
വാങ്ങിച്ചു വേക്കും വല്യർന്നാൾക്ക് ആ ചൂടൊന്നുംണ്ടാവൂല
ആ നോമ്പ് കഴിഞ്ഞാ അ തന്നെ ആവുമ്പോ അങ്ങനെ ഒരു ഇതാണല്ലോ
ആ അത് വേറെൊരു രസണ്
അത് വെറെരസാ ചെറിയ പെരുനാൾ ആദേ ആദ്യം മുതലെ ചെറിയ പെ പെരുന്നാൾപറഞ്ഞ അങ്ങനെയാരുന്നു ഞമ്മളൊക്കെ കാലത്ത് പിന്നെ അങ്ങനെയാരുന്നു പിന്നെ അങ്ങനെയല്ലായിരുന്നു അത് പണ്ടത്തെ കാലോക്കെ അപേക്ഷിച്ച് ഇപ്പം അ അതിനൊന്നുംതില്ല പിന്നെ ഭക്ഷണ ആയാല ഇതൊന്നും ഇപ്പൊ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ എല്ലാ ദിവസം ഭക്ഷണംതു അല്ലേ
അതന്നെ ഇപ്പൊ ഭക്ഷണൊക്കെ ഇനി പെരുന്നാട്ടായാലും ആരും വീട്ടില ഉണ്ടാക്കണില്ലല്ലോ ഒക്കെ പുറത്തൊന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടരാ അങ്ങനെയൊക്കെയണല്ലോ അപ്പൊ പെരുന്നാക്ക് എല്ലാ വീടുകൾ
അവനന്റെ ഇഷ്ടം നോക്കി സാഹചം മനസ്സിലാക്കിട്ടൊക്കെ ചെയ്യാണല്ലോ
പൊക്ക അങ്ങനെയാണ് ഒന്നാമത് ഒക്കെ സാഹചര്യത്തിനനുസരി ച്ച്മാറാണ് ആ ചായാടിക്കെ കഴിഞ്ഞിങ്ങണ്ട് ഇങ്ങനെ എറങ്ങിയതാ ഇപ്പ മുറ്റത്തിക്കിങ്ങനെ എറങ്ങി ചെടിന്റെ വേക്കിലാണ് സ്പെഷ്യലാന്താച്ചാല് ചായക്ക് ബേക്കറി തന്നെ
ആഹ്
എലപ്പക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും അപ്പോ, നെയ്യപ്പോ, ഉണ്ണിയപ്പോ, അങ്ങാനെക്കെ ഇണ്ടാക്കുന്നല്ലാതെ
പൂദിക്കിലെ ആഹ് എന്നുന്നും പറ്റൂല എണ്ണ കടികളൊന്നും
ഉം എന്നു നമ്മള് ഇണ്ടാക്കിയാലും കുട്ടിയാക്കാക്കെ
അതൊരു മയക്കോ ഗ്യാസ് എല്ലാ ഇതുണ്ടാവും
നല്ലതുണ്ടാവേ നെഞ്ഞെരിച്ചിലും ഒക്കെ ഒരു ഒരു സുഖണ്ടാവലല്ലേ പിന്നെ രാത്
ഒരു സുഖണ്ടാവ ഇണ്ടാക്കുന്ന സാറെ ഇഷാറെ ഉണ്ടാവുള്ളു അത് കഴിക്കാൻ മക്കൾക്കും അത് തന്നെ ഒരു മടുപ്പും അത് ഒന്നോ രണ്ടോ തിന്ന് കഴിക്കു അത്രറെ ഒള്ളു
അത്ര തന്നേഒള്ളൂ പിന്നെയൊന്നും ആർക്കും വേണ്ടല്ലേ പിന്നെ അടെകേടക്കും വെറുതെടെ ഇതെക്കെ നടക്കു
ട്ടും കാര്യങ്ങളൊക്കെ ഇണ്ടക്കോ ബിരിയാണി മന്തിയൊക്കെ
ആഹ് എല്ലതും ഇണ്ടാക്കുപർണാഗിരി എല്ലതും ഞാതന്നെ അധികം ഇവിടെന്നെ ഇണ്ടാക്കലാണ്
ആഹ് ശെരി
പോർത്തിന്ന് വാങ്ങാതെ കയിന്നെ നമ്മളിണ്ടാക്കിയ അത്രയും നല്ലത് ആഹ് ക ഴിക്കുതും ഇപ്പത്തെ സാഹചര്യത്തിലൊക്കെ എല്ലാർക്കും പോർത്തൊന്നല്ല പുറത്തത്തെ ഫുഡും കാര്യങ്ങളൊക്കായിട്ടന്നെ
ആതെലർക്കും ടെസ്റ്റും അതിക്ക് ഓരോന്നിടു അവേര് ഓരോരോ ആഹ് ഓരോരോ സഹജികളും ഓരോരോ സാധനങ്ങളും വേറെ ഇതൊക്കെ ഇടു സാമഗ്രികള്തെ അമ്മള് ഇതാക്കണതെ ആവില്ല
ആഹ് അത്തന്നെയാണ് ഓൽത് ഇണ്ടാക്കുബോ ഹോട്ടലിന്ന് മാങ്ങുമ്പോ വേറെ ടാസ്റ്റാണ് നമ്മളിണ്ടാക്കുമ്പോ അത്ര രുചി ഇതൊന്നും കി വിട്ടില്ലാ അതാണ് മക്കക്കു കേടില്ല കേടില്ലാത്ത ഫുഡ് കഴിക്കാപർണ്ണ അതിന്
ആഹ് കേജാനി വീടപ്പുക്കെ കഴിഞ്ഞോ
ഏഹ്
വെക്കേഷന് വീട്ടിലൊക്കെ പോയിരുന്നോ
വെക്കേഷനില് വീട്ടില് മദ്രാസില് ലീവി ണ്ടായിന്നു പോ യിരുന്നു പിന്നെ മുത്തച്ഛന്റെ മോളെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിനെ അപ്പ ഇതു പോവല് നടക്കൂല്ലല്ലോ ഇനിപ്പാ സ്കൂ സ്കൂളൊർക്കാനായിലെ ഇനിപ്പ പെരുന്നാക്ക് പോയി പോരന്നല്ലാതെ നിക്ക് മൂന്നാള്
മക്കളെത്രാൾ ആഹ്
മൂന്നാള് അറിം
ഓക്കെ നിക്കും അങ്ങനെന്നെ
ആഹ് മൂന്നാള എവിടെണ്ട് മക്കളൊക്കെ ഒച്ചപ്പാടൊന്നു ഒന്നു കേക്കാല്ല്യ അമ്മേ അപ്പ രാത്രി ഒർങ്ങോ
രാത്രി ഒർങ്ങൊന്നില്ല അവ്- ഓര് വേ നീക്കാനൊക്കെ നേരം വൈകും അപ്പൊ പിന്ന അങ്ങനെ ഫോണും കൊടുക്കണം അപ്പ അവരെത്ര നേരം കുത്തിരിക്കും ഫോൺ കൊട്ത്തില്ലന്ന അപ്പൊറങ്ങി ഇന്ന ശരിട്ടൊ
ആഹ് ഇന്നയ്ക്കോട്ടെ ഇന്ന ശരി